ആഹ്
ഹലോ
ഹലോ എന്തുണ്ട് വർത്താനം സുഖംതന്നെ
സുഖം തന്നെ
പിന്നെവിടെള്ളേ
നാട്ടിലാണേ എന്താ വർക്ക് ണ്ടോന്ന്
ഇന്ന് ഇന്ന് ഞായറാഴ്ചാണല്ലോ ന്ന്പ്പ വർക്കൊന്നുല്ല ഇന്ന്പ്പോ നമ്മള് ഫ്രീ ആണ് ഓഫീസ് പോയില്ല ഉ ഓ ആഞ്ഞാ മറന്ന് ആ ഇന്ന് ഫാതേഴ്സ് ഡേആണല്ലേ ഇന്ന് പിതൃദിനാണ്
ആര്പ്പ അങ്ങനെയൊന്നും ആലോയിക്ക്ണേല്ല ഇപ്പൊ ഞാനന്നെ ഉച്ചക്കാണ് ഇതപ്പോഴാണ് സ്റ്റാ സൊക്കെ കാണുമ്പോ ഇങ്ങനെ ചോയ് നോക്ക്ണത് അനുജത്തി ഇങ്ങനെ പറയണത് ഇപ്പൊ വാ വാപ്പന്മാരെതിനാണ് സ്റ്റാറ്റസൊന്നുട്ണില്ലോയ്ച്ചും. മ ഓർമ്മല്ലേ.
ശരിക്കു ജയിക്കോ നമുക്കിപ്പോ ഓരോ ദെവസ്ത്തൊരു പ്രത്യേകത ണ്ടല്ലോ പലേ ദെവസങ്ങ പലേ പ്രത്യേകതണല്ലോ ഇനിപ്പ ഫാതേഴ്സ് ഡേ ആന്ന്പ്പ നമ്മളാരും ആലോചിക്ക്ണും ചെയ്യണ
ഉം ആരും ഒന്നും ആലോയ്ക്ക്ണുല്ല ഓർ ക്ക്ണുല്ല എ ഇപ്പോ മൊബൈൽ അഡിക്ഷൻ ഇങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കി ഇങ്ങനെ കുത്തിരിക്ക്യ. റീൽ കണ്ട് കുത്തിരി ക്യ
സംഭവം വേണേ നമുക്ക് ഈ മൊബൈലിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്ക ഉപയോഗപ്പെടുത്താം. മൊബൈൽ ഒരു ദിവസാവുമ്പോ ആ ദിവസത്തെ പ്രത്യേകത എന്താന്ന് നമുക്ക് മൊബൈലിൽ തന്നെ നോക്കി കണ്ടുപിടിക്കാൻ മാത്രേ ഉള്ളൂ പക്ഷേ നമ്മള് അങ്ങട്ടൊന്നും ചിന്തിക്കുന്നില്ല. നമ്മള് വീട്ടി നമ്മള് ഒരു കാര്യവും ഒരു സ്ക്രീൻ അഡിക്ഷനിലേക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട്. നമുക്ക് ആ സംഗതി ഓർമ്മയിന്നില്ല. മൊത്തത്തിൽ അല്ലെ ഇപ്പ നമ്മക്ക് എന്തെ വാപ്പക്കു എന്തായലൊക്കെ. സർപ്രൈസ് കൊടുക്കെ സംഭവം എന്താ വാപ്പാക്കേന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അപ്പൊ ഭയങ്കര സന്തോഷമുള്ള കാര്യം അങ്ങനത്തെ സംഗതിയൊക്കെ ചെയ്യുമ്പോളേ.
നമ്മളെ അത്രയും നല്ല നോക്കി നിർത്തുന്നതും. എല്ലാ ആവശ്യങ്ങൾക്കും പിന്നാലെ കൂടെന്ന് ഫുള്ള് സപ്പോർട്ട് ചെയ്യണത്. പെരയത്തെ മെയിൻ ആള് എന്നുള്ളത് വാപ്പന്നെള്ളു. പക്ഷെ ആള് അങ്ങ് പുറത്ത് കാണിക്കൊന്നുമില്ല. ഉമ്മാന്റെ മാരി ഒന്ന് ഇറുക്കി പിടിച്ചും കൊണ്ടാവും ഫുൾ ടൈം. ഏ അധികം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്.
ആ ഉമ്മാ നാവുമ്പോ ഒന്നും കൂടെ ഈ ഒരു ആഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഉ അതിങ്ങനെ കാണിക്കും. ഉമ്മാക്കാനങ്കി പിന്നെ പ്രത്യേകിച്ച് ഈ ആൺകുട്ടിളോട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവും. അപ്പന്മാരങ്ങനെ ഒരു സ്നേഹം പുറത്ത് കാണിക്കലും അവര് ഉമ്മാനെ പെ ഇങ്ങനെ ഒരു കൊഞ്ചിച്ച് ആ ടൈപ്പാണല്ലോ. പോളെന്താക്കും ഇങ്ങനെ പുറത്ത് കാണിക്കും പക്ഷേ വാപ്പാനെ ഇങ്ങനാവുല്ല വാപ്പാടുത്ത് ഉള്ളില് നമ്മക്ക് വേണ്ടിട്ട് ഇനേര് കഷ്ടപ്പെടണ്ടരിക്ക ഓയി എണ്ടാക്കൂല്ല. ഈ പുറത്ത് കാണിക്കുന്ന പരിപാടി അവർക്കില്ല. ഒന്നാമത് നമ്മള് ആണുങ്ങള് സ്വഭാവനത്തിനാണല്ലോ ആണുങ്ങൾ. ആൾ ഇങ്ങനെ. ഒന്നായെ കൊഞ്ചി കൊഞ്ചിക്കണ പരിപാടി ആണുങ്ങൾക്ക് ഇല്ലല്ലോ. ഈ ചില ആളുകൾ മാത്രമല്ലേ കൊഞ്ചനും വെരടക്കള്ളൂ. ബാക്കിയുള്ളവലൊക്കെ എന്താ പറയാ ആര് പുരുഷത്വം അങ്ങനെയൊക്കെ ഉള്ള ടീമാണല്ലോ. അപ്പ പിന്ന വാപ്പാര് എന്ത പറയാ ചെറിയ താടി മീശി വച്ചിട്ട് ഇങ്ങന കൊഞ്ചാൻ നിൽക്കൂല്ല ഓൻക്ക് പെൺകുട്ടികളോട് എടുത്തിട്ടിണ്ടെങ്കിലും ചെറിയ മക്കളോട് തന്നെ കാണിച്ചാ കാണിച്ച നമ്മുടെ ഈ പ്രായത്തിന്ന് ആരും എന്താ കൊഞ്ചാനെന്നും നിക്കൂല. അപ്പം നമ്മളെന്താവും നമ്മളിങ്ങനെ വാപ്പാനെ കാര്യം മറന്ന് അല്ലെങ്കി വാപ്പയോടുള്ള കാര്യത്തി നമ്മളിങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ പോരും വർത്താനവും പറിയില്ല. പൊതുവെ എല്ലാധികം ഒരു എൺമ്പത് ശതമാനം പേരും അങ്ങനത്തന്നെയാരിക്കും വാപ്പാ നോട് ഇങ്ങനെ മിണ്ടാതെ ആണെങ്കില് വാപ്പാനോട് വർത്താനം പറയാത്ത ടീമേക്കാരും.
ഒന്ന് നമ്മള് നമ്മളെ കാര്യം തുറന്നു പറയില്ല, ബാപ്പാന്റെറ അടുത്ത് ഉമ്മാന്റെ അടുത്ത് പറയണമാതിരി. ആള് എപ്പോഴും ഒരു ടെർ മൂട്മാരി ഇങ്ങനെ നിക്കണതാണ്. ഒക്കെ ഒന്ന് നോക്കിയ ഒരു പേടിയാണ്. ആ പേടി തന്നെയാണ് ബഹുമാനം. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ എന്നിട്ട് അഞ്ച്. പറഞ്ഞപ്പോ എന്താ ഇപ്പോ പിന്ന ഇടാ സ്റ്റോറിയോ സ്റ്റാറ്റസോ അങ്ങനെ എന്തെങ്കിലുക്കെ ഇട ഡെയ്ലി ഇങ്ങനെ ഫോണില് റീല് ഇങ്ങനെ കാണണ് അപ്പോ റീൽ ഇങ്ങനെ കണ്ടു. ഒരു ടോപ്പിക് ചെറിയ ഒരു കുറിപ്പ് അത് ഫാതേഴ്സ് ഡേ എങ്ങനെന്ന് ഉണ്ടായി ഇതില് അപ്പൊ അങ്ങനെ അങ്ങനെ കൊറ നോക്കിയപ്പോ അങ്ങനെ പറണെണ്ട് പണ്ട് ജർമ്മനിയോ അമേരിക്ക അമേരിക്കയില് ഒരു കുടുംബത്തിലെ അഞ്ച് അഞ്ച് മക്കൾ ഉണ്ടാവുന്ന പറയും. അതിൽ അഞ്ച് മക്കള് അഞ്ചാമത്തെ മ മകനെ പ്രസവിച്ച പ്പോ ആ കുടുംബത്തിലെ അമ്മ മരിച്ചുപോയി. പിന്നെ ഓലെ മൊത്തന്ന് അടി കുളിയാക്കിനി നോക്കി വളർത്തിയത് മറ്റേ ഓലെ അച്ഛനാണ്. പക്ഷ എന്നിട്ട് മൂപ്പർ കല്യാണം കഴിക്കാനൊന്നു നിന്നില്ല എന്നിട്ട് അയിന്റെ സൂചക ആയിട്ടാണ്. ഏ മ്പല് സമർപ്പണ ആകിയത് ഒരു ഫാതേഴ്സ് ഡേ എന്നുള്ള ഒരു ദിവസം വെക്കണന്ന്. അ ഫീൽ ചെയ്തു. പക്ഷെ അന്ന് അത് അത്രക്ക് ഇതായില്ല അത്. ഒഴിവാക്കി റിജക്ട് ചെയ്ത് കളഞ്ഞു തോന്നുന്നു, പിന്നേ ഇവര് വീണ്ടും അങ്ങനെ ആക്കിയപ്പോ ആവശ്യം ഉന്നയിച്ചപ്പോ പിന്നെ അവിടുത്തെ ഗവൺമെന് മെന്റും മെയിൻ അതോറ്റികളൊക്കെ ഈ ജൂൺ ഇന്ന് എത്ര ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണെന്ന് തോന്നുന്നു. ജൂൺ ഇരുപത്തിയൊന്ന് ഫാതേഴ്സ് ഡേ എന്നെ നിലയിൽ കൂടുന്നതാണ് അതിനു ശേഷമാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇത് ഏർ എല്ലാ രാജ്യക്കാരും പിന്നെത് ഏറ്റെടുത്തത്. ഫാദർഴ്സ് ഡേ ജൂൺ ഇരുപത്തൊന്നാണ്നുള്ള നിലക്ക് ങ്ങഹ് ഞാ അതിങ്ങനെ ആലോചിച്ങ്ങനെ കുത്തി ർക്കായിരുന്നു.
ആമ് ശരിക്കും അങ്ങെന്തൊങ്കിലൊക്കെ വേണം അങ്ങനെ ചെയ്യാൻ കാരണം അന്നെപ്പോലെ ചെയ്തോണ്ട് എന്തായി നമുക്ക് അങ്ങന ഒരു ഫാദേഴ്സ് ഡേ കിട്ടി നമ്മക്ക് നമ്മള് ശരിക്കും ഇങ്ങ- ഇന്നത്ത ദിവസം ഉണ്ടെങ്കിൽ നമ്മള് ബാപ്പാനെ ഒന്ന് വിഷ് ചെയ്യാം എനിക്ക് ഇപ്പഴും ഒന്ന് ആലോചിക്കുവാന് മടിയാ, ആൺകുട്ടികൾക്ക് മടിയാ ദിവസായിട്ട് കൂടെന്ന് വാപ്പാനെ പെടുന്നു ഹഗ്ഗ് യ്യാ കെട്ടിപടിക അഹ് വിശേയ്യ രു ഉമ്മ കൊടുക്ക അന്ന്പ്പം മ അപ്പമ്മളിപ്പ എന്ത നമ്മള് ദൂരെക് പോകണെങ്കിൽ ഉമ്മാർക്അപ്പൊ അമ്മള് എന്താക്കും ഉമ്മ കൊടുക്കും ഉമ്മാനെ കെട്ടിപ്പിടിക്കുംഅതൊക്ക ഇണ്ടാകും വാ പ്പാമ്മട്ന്താ ഓടി പോയി ഒന്ന് സലാം പറഞ്റങ്ങുന്നല്ലാതെ വാപ്പനോട് നമ്മള് വല്ലാതെ മിണ്ടേ ഇങ്ങനെ എഹ് ക്ഷെ കാര്യങ്ങള് അമ്മള് അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മള് പഠിക്കണെങ്കില് ല്ലെങ്കില് നമ്മല് തീലൊക്കെ പ്പോ വേറെന്നെലും ചെയ്യാണങ്കില് അൻള്ള പൈസയും കാര്യങ്ങളൊക്കെ അയക്ക്നത് വാ പ്പയ് കാരം വാപ്പ അങ്ങനെകാരം അമ്മയ്ക്കും വാണ്ടി ഈമ് എന്താറിയ ചോര നീരാ വാപ്പര്ന്നെങ്കിൽ നമ്മക്ക് വേണ്ടി എല്ലാം ചെയ്യണത് പക്ഷെ നമ്മല് അങ്ങോട്ട് എന്തേലുക്കെ തിരിച്ചു കൊടുക്കന്നൊള്ളത് - പിന്നെമ്മള് രായിക്കും എന്ത് അമ്മള് വൽതായിട്ട് നമ്മളവരെ നോക്കൂലെ പക്ഷേ എന്നതിലുപരി ആഹ് അപ്പൊ എന്താഅപ വൽതായിക്കഴിഞ്ഞ പി നമ്മള് അവരെ നോക്ക നമ്മടെ കടമയാണ് പിന്നെ നമ്മള് മോശണ് നമുക് തെറ്റാണത്. അമ്മള് ചെറുപ്പകാലത്തു ഓര് മ്മളെ നോക്കിയ പോലെ നമ്മള് വലുതാകുമ്പോ ഒലെ നോക്കണം അത് നമ്മള കട മേണ് അവിടെ നമ്മള് കുറേ എഹ് ചെയ്ത് ഓലെ നോക്കിയാണ്ട് സെറ്റപ്പവുണ്ട് കാര്യല്ല. അത് ചെയ്യേണ്ടന്നല്ല അഹ് ചെയ്തണ്ട് നമുക്ക് പ്ലസ് പോയി ന്റന്നൂല്യ നമുക്ക് പ്ലസ്ഡ് മാപ്പക്ക് മക് എസ്ട്രാ ഒരു സ്നേം കിട്ടുന്നുണ്ടെങ്കില് നമ്മള് പ്ലസഡ് ചെർന്ന്ങ്ങണ്ട് ചെയ്യ്ണെന്നുണ്ടെങ്കില് ഓൽക്ക് നമ്മടെ സഹായം ആവശ്യ ല്ലാത്ത സമയത്ത് നമ്മള് എന്ത് ചെയ്യണം. ഓരെസഹായിക്കണം. ഓൽക് പ്പന്താ ഇപ്പൊ ഈ ഫിനാൻശ്യ ഓല്ക് പമ്മളെ ആവശ്യംന്നില്ല നമ്മള് നെ അഷേ മ്മക്ക് പിന്നെ അതിനു മുൻപേ പാർട്ടൈം ജോലിയിൽ എമൗണ്ട് കിട്ടിയാല് ഒരു തുക വാപ്പാക്ക് ചിതിനി പൈസ ഇട്ടീഞ് കുറച്ച് വാപ്പാക്ക അയച്ച വാപ്പാക്ക അയച്ചാല് സംഭവ വാപ്പാക്കാ പൈസ വേണ്ടില്ല. പക്ഷെ അപ്പോഓൾക് കിട്ടുന്നത് സന്തോഷണ്ട് മ്മള് പറയല്ലോ നമ്മളഈ എന്താ പറയാ ഈ പ ചോന് ഈബത്തിന്റെ കാ രണോകെ പറയുമ്പോ പറയോല്ലോ നമ്മളീ വയസ്സാകാലത്ത് ചെയ്യ് നെകാടും നമ്മള് ചെറു ചെയ്യണേനാണ് കൂടുതൽ കൂലിനൊക്കെ പറയണമത് ഓൽക്ക് ഓല പ്രായായി യ നമ്മൾെന്തായാലും നോക്കാ സിറ്റുവേഷൻ നമ്മൾ നോക്കിയണ്ട് പ്ലസ്സില്ല ന്നും നമ്മള കടമേണ്‌. ഓല്ക് ആശ്യില്ലാത്ത സമയത്ത്ഓല്ക് പൈസ ആശ്യംണ്ടാവില്ല ആ ടൈമില് നമ്മളെന്തേലും നമ്മ ഓല്ക്വേണ്ടി എക്സ്പെൻ ചെയ്തൊടുത്താല് അത്ഓൾക്ക് ഭയങ്കര ഒര് ഇരട്ടി സന്തോഷം കൊടുക്കണ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഗതിയൊക്കെയാണ് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാ പറ്റെന്നത്തേയ്ക്കാരം നമ്മള് ചെയ്യേണ്ടേ അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കടമ നിർവഹിക്കുന്ന പോലെ നമ്മള അവരെ നോക്കിയോണ്ട് വലിയകാര്യം ണ്ടാവൂല ഷേ അമ്മളീങ്ങനെ ഉമ്മാര്ക് റങ്‌ണ വയി ആ ഒരു സ്നേ നമ്മള വാപ്പാർക്ക് ഇന്നത്തെ കാലത്ത് കൊടുകാണങ്ങില് അങ്ങനെ ഇതൊക്ക വീട്ടർക് ഭയങ്കര ഒരു മെമ്മറിയാട്ട് ഓല കാലത്തുംജീവിതതിലെന്നുണ്ടാവൂന്നു ഉറപ്പാണ്
അയിന് മ്മളെ കടമേനെ നമ്മളിങ്ങനെ വലുതായ ഇത്രയും കാലം നമ്മളെ നോക്കില്ലേ. ഞ്ഞിപ്പ ഓലെ നോക്കേണ്ട നമ്മള കടമേണ് ഇപ്പോ മ തെ മൈനായിട്ട് പോസിറ്റീവാണ് പക്ഷെ ഒന്ന് നോക്കിയ നെറ്റിവാണ് ഈ വൃദ്ധ സദ് സദനങ്ങളൊക്കെ ഇപ്പൊ എന്താ ഒരു ബാക്കവില്ലേ എന്താ മൂപ്പര പേര് നൗഷാദ് ബാഖവി സ്നേഹതീരം നടത്ത്ണത് ഏയ് അത് നമ്മളെ അപേഷ് ചോ കുമ്പോ മൂപ്പരെ അപേഷിച്ചു നോക്കുമ്പോൾ ആഹ് ഒരു പോസിറ്റീവാണ് പക്ഷെ നമ്മളെത് നോക്കുമ്പോ നമ്മള നാട് നോക്കുമ്പോ ഏയ് അതൊക്കെരു ബാഡാണ് കാരണം നമ്മള ജനിപ്പിച്ച് അത്രയും വളർത്തിയ ആൾക്കാരെക്കെ ഒഴിവാക്കുക പറഞ- എന്നാ വല്ലിയെ ഇതാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ നോക്കുവാ വെച്ചെങ്കി - ചെലപ്പോ വാപ്പാരെ കാണാത്ത ഒരാഴ്ചയക്കെ ണ്ടാവും രാവിലെ നാർത്തെ പണി പോവ എന്നിട്ട് ഇത്രയേ - ഓല് വന്ന് ഉറങ്ങിട്ടാ വും ചെല്പം നമ്മള് പേരേ കേറാ അപ്പോഴും കാണ്ണില്ല പിന്നെ ഒരാഴ്ച ഏ നമ്മക്കൊന്നുമാറിയില്ല എന്താണ് വാപ്പാന്റെ വില അതൊക്കെ അറിയണമെങ്കിൽ ഇപ്പ ഞാന് ഇങ്ങനെ ഇട ക്ക് പൈസൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം കുറച്ച ദിവസം മുമ്പ് ഇങ്ങനെ ചൂടായി ഏ അല്ല വാപ്പാന്റെറയത്തല്ല ഇങ്ങനെ ചെറുക്കന്മാരുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂടായി മൂപര് പൈസ ഒന്നും തന്നില്ല മട്ടിലായി അപ്പൊ അപ്പറത്തെ ഇന്റെ നേരെ തുണക്കാരന്റെ വേറരു തുണക്കാരന് വാപ്പല്ല അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് അണക്ക് ഇതിന്റെ ന്ന അറിയില്ല നമ്മളെ മാരിയൊക്കെ ആവണം എന്നാലുള്ളു അനക്കറിയ ഏ വപ്പല്ലാത്തന്റെ അവ സത്യം പറഞ്ഞ ഒരു താങ്ങാണ് ഏ് നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോ ഉമ്മാൻറേത് പൈസ കൊടു ണ്ടാവുംഓനിക്ക് കൊടുക്കട്ടോ പറഞ്ഞിട്ട് അത് നമ്മള പററിയില്ല നമ്മള ഫീസ് സും കാര്യങ്ങളും നമ്മളെന്ത് ചോദിച്ചാലും നമുക്ക് ഇന്നിപ്പോൾ ഡ്രസ്സ് വേണെങ്കിൽ ഡ്രസ്സ് ഫോണ് ഫോൺ എടുക്കണം ഉണ്ടന്ന് ചിലപ്പോ നമ്മള ഇതൊന്നും പറയന്നില്ല അതൊന്നും മാണ്ട ഏ ഇജന്നും എടുക്കണ്ട അ നടക്ക നമ്മുക്ക് നല്ലതല്ലന്നില്ല മറ്റുള്ള മൂപ്പര സംസാരം പക്ഷെ എന്നാലുംഉള്ളില്ണ്ടാവും ആഗ്രഹം ഒന്നു എടുത്ത കൊടുക്കണം അവഓൻക്ക് അത്രയും ആഗ്രഹമല്ല അല്ലേ എന്നുള്ള ചിന്തയാവും അത് ചപ്പോൾ ഇപ്പൊ പൈസ മ്മാന്റെ അടുത്ത കൊടുക്കും ചെയ്യ അങ്ങനെ കൊറെ വട്ടച്ച ഉണ്ടായിട്ടുണ്ട് നമ്മള് ചോദിച്ചുമ്പോ ഭയങ്കര ചൂടാവലാവും എന്നാ കുറച്ച കയിഞ്ഞാലോ ഇങ്ങനെ വന്നു മാറി അതിന വാപ്പ തന്നിട്ടുണ്ട് ഏ
അതാണ് സംഭം നമ്മള് പണ്ടേക്ക് പറയും പണ്ട തൽക്കാർ പറയല്ലോ ഈ പൂവ മുറ്റത്തെ മുല്ലേക്ക് മണാല്ലാന്നു ലെ കണ്ണുണ്ടാകും കണ്ണുണ്ടാകുമ്പോ നമുക്ക് കണ്ണിന്റെ വെല അറിയില്ലന്നാണ് വാപ്പരൊക്കെ പോകുമ്പോഴാണ് നമുക്ക് തിരിയാ ആ ഒരു മിസ്സിംഗ് നമുക്ക് മനസ്സിലാക അതുവരെ നമ്മളെന്താ മൂപ്പര് മൂര് ഉമാരില്ല ഉമാരിുള്ള നമുെ ഫീൽ ആകും ഉമാ ഉള്ളത് ഉമാരെ നമു ഓരോ കാര്യൾ ചെയ്യ പക്ഷെ വപ്പാ അങ്ങനെയല്ല വപ്പാ നമുക്ക് നമ്മുടെ ജീവിതത്തില് ശീലാവൂല പെ വപ്പാര് പോയി കഴിഞ്ഞാ നമുക്ക് മനസ്സിലാകും എല്ലാം മിസ് ചെയ്യും എന് ആ വാപ്പ ഉള്ള കാലത്തി എത്രത്തോളം സെറ്റപ്പ് ചെയ്യ നമുക്ക് ഇതുപോലെ പോയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അതാണ് ഒന്നാമത്തെ പ്രശ്നംള്ളത് അപ്പൊ ഇങ്ങനെ തന്നൊക്കെയാണ് ഇപ്പൊ സ്ഥക്ക ആയിട്ട് പ വിഷയങ്ങളും അത്രയും കാലൊക്കെ അത പ്ലാന് ഏതായാലും ഈ ഒരു ടോപ്പിക്കില് നമുക്ക് എന്തും പിന്നീട് സംസാരിക്കാംല്ല ശരി നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പം ന്ന് എന്തായാലും ഓക്കെ എന്ന എന്നാ ശരി